കേക്കാം
ഹലോ?
ആഹ് പറയുന്നേ കേക്കുന്നോ?
ആഹ് കേക്ക്ന്ന്ണ്ട്.
ഉം സുഖാണോ?
ആഹ് സുഖം തന്നെ.
എന്തോ കയിച്ച് ഓ സുഖവായിട്ടിരിക്കുന്ന് വൈട്ട് രാത്രി എന്താ കഴിച്ചേ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഇല്ല കഴിക്കണം.
രാത്രി ചപ്പാത്തിയോ ചോറോ എന്താണ്?
ആഹ് ചോറെന്ന്യാണ് ആഹ് ചോറും കറിം.
പിന്നെ മഴയൊക്കെയൊണ്ടോ അവ്ടെ? ഞങ്ങ് ഞങ്ങളിന്ന് ചോറാണ് ചോറൊക്കെ കഴിച്ച്. ചോറും മീന്കറിയും ചക്കയൊക്കെയായിര്ന്ന്.
ആണല്ലേ.
ങ്ങക്ക് മഴയൊക്കെണ്ടോ അവ്ടെ?
മഴ ഇ ഇപ്പോ മഴയൊന്നും പെയ്യുന്നില്ല കൊറച്ച് നേരത്തേണ്ടേനി.
നമ്മക്കിന്ന് മൊത്തോം വെയിലായിര്ന്ന് പക്ഷെ ഇന്നലെ വരെ നല്ല മഴയായിര്ന്ന്.
ആഹ് ഇവിടെപ്പങ്ങനെ മഴയൊന്നും പെയ്യ് ണില്ല.
ഉം യാത്രയൊക്കെ പോവാറ്ണ്ടോ?
ആഹ് യാത്ര ആഹ് കഴിഞ്ഞൂസം മുമ്പ ഒന്ന് പോയി വന്നിട്ടേയൊള്ളു. ആഹ്.
ദൂ ദൂരെ ദൂരെ ദൂര സ്ഥലത്തൊക്കെ പോവാറ്ണ്ടോ?
ആഹ് ദൂരസ്ഥെലത്ത് ചെല സ ആഹ് ഇന്നലെ പോയത് കൊറച്ച് ദൂരസ്ഥലം തന്നെയായിര്ന്നു. ആപ്പ രണ്ട് മുന്ന്
രണ്ടൂന്നോസൊക്കെ കഴിഞ്ഞിട്ടാ വന്നതല്ലേ.
അതെ അതെ.
ഏറ്റവും ഇഷ്ടവൊള്ള സ്ഥലം എവ്ടാ പോവാൻ ഏറ്റവും ഇഷ്ടവൊള്ളത്?
അങ്ങന്യൊന്നുല്ല എല്ലാ സ്ഥലവും ഇഷ്ടം തന്ന്യാണ്. എല്ലായിടത്തും പറ്റണ ഇതൊക്കെ പോവൊക്കെ ചെയ്യും
ട്രെയിനിൽ പോണതാണോ ഏറ്റവും ഇഷ്ട അത് കാറിൽ പോ
ട്രെയിനിില് പോകുന്നത് ഏറ്റവും ഇഷ്ടം ആ് അതാവുമ്പോൾ പിന്നെ കുറച്ചുകൂടി ഇതായിരിക്കും കാറിൽ എപ്പോഴും പോെ ട്രെയിനിലാണ് അധികം കുറവ് പോകുന്നത്
ആഹ അതാണ് ഏറ്റവും യാത്രയ്ക്ക് ഏറ്റവും സൗകര്യ ട്രൈയ് ട്രൈയ്നാണ്
അതെ
ആഹ നമ്മുറ
ആഹ അതെ അതെ ആഹ നിങ്ങങ്ങനെ
ഉം നമ്മൾ തന്നെ ട്രെയിൻ പോകൻട്ട യാത്രക്ക് എപ്പോഴും ട്രെയിൻ
ആഹ
നല്ലത്
പിന്നെ അങ്ങനെ പോകുന്നു
ഓ ഇൊ അടുത്ത സമയത്ത് നമ്മള് കൊടൈക്കനാല് പോയിരുന്നു ഉ നല്ലൊരു സുഖണം പോയില്ലെങ്കിൽ ഒരിക്കലും ഒന്ന് പോണം നല്ല ഭംഗിയൊക്കാണ് ഒന്ന നല്ലതിപ്പ കാണാ ആഹ
ആ
പട്ടം മൂന്ന് പോണം കേക്കുന്നുണ്ടോ ഞാൻ പറയൻ കേക്കുന്നുണ്ടോ
കേക്ക ഇങ്ങനൌണ്ട് മുറിഞ്ഞഞ് മുറിഞ്ഞു പോകുന്ന അതാണ്
ആണ പക്ഷെ നിങ്ങള് പറയാൻ എനിക്ക് ക്ലിയർ ആായിട്ട് കേക്ക
ആണോ ആ അതെ മുറിഞ്ഞഞ് മുറിഞ്ഞു പോന്ന എനിക്ക്ന്നെ റേഞ്ചിന്റെ പ്രശ്ന ആയിരിക്കും
ഉ ഇപ്പോഴാ ഇപ്പൊ പറയുന്നത് കേൾക്കാവുന്നോ
ഇപ്പൊ പറയുന്ന കേക്കുന്നുണ്ട് ഇടക്കിടക്ക് അങ്ങനെ പറ്റുന്നു ആ
പറഞ്ഞത് കൊടക്കനാൽ ഒന്ന് പോണം നല്ല നല്ല രസമാണ് കാണാ ആഹ് ആഹ് അവ്ടെ
ഉം ഉം ഉം ഹെലോ ഹലോ ഉ ഹലോ ഹലോ ഹലോ
പിന്നെതുപോലെ
ആഹ് എ ഭയങ്കര ഇത് ഒച്ചപ്പാടൊന്നും ഉണ്ടായുന്നില്ല കേക്കുന്നില്ലെയ്ന്നു ഹലോ ഹെലോ ജിവ്വ്വ് ഹലോ ആ ഹലോ ആഹ്മ്
ഇജ്ജ്